ആഹ് കേൾക്കാനില്ലേ- ആഹ് വേറെ എന്തെക്കെയുണ്ട്.
ഓഹ് ഓഹ് ഇന്ന് ഫുഡ്, ആഹ് ചോറ്- സാമ്പാറ്, കൂർക്ക ഉപ്പേരി.
മീനൊന്നുയില്ലേ-
ഇല്ല മീനൊന്നും വാങ്ങില്ലിന്ന് ഞങ്ങൾക്ക് ഒരു മീൻ കാരൻ ഇവിടെ വരൂ അപ്പൊ പുള്ളി ഇത് രണ്ട് ദിവസം കൊണ്ട് വരുന്നില്ല. അത് കാരണം ഇന്ന് വാങ്ങിയില്ല.
ആ, ഞാൻ മീൻ വാങ്ങി വെച്ചിട്ടുള്ളൂ, കറി വെച്ചിട്ടില്ല. ചോ, ചോറാക്കി റെഡി ആയിട്ടിരിക്കാ.
ആ
ഉം, പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങള്.
ഓ വേറെ
ചിക്കനൊക്കെ വാങ്ങില്ലേ
ആ, വാങ്ങും ഞങ്ങൾ ഇടക്ക് വാങ്ങിക്കാറുണ്ടേ, ഞങ്ങൾ എപ്പോഴും ഒന്നും വാങ്ങിക്കാറില്ല ഞങ്ങള് ഇടക്കൊക്കെ എങ്ങനെ വാങ്ങുള്ളൂ, മീനായാലും, ചിക്കനയാലും
ഇടക്കേ വാങ്ങള്ളൂല്ലേ ആ ഇവിടെ വ ഇവിടെ വാങ്ങൂട്ടോ, ഇവിടെ ചിക്കനൊക്കെ എപ്പോളും നമ്മള് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യും, സ്റ്റോക്ക് ചെയ്യുവെന്ന് പറഞ്ഞാല് നമ്മള് ആളില്ല അതുകൊണ്ട് പിന്നെ കൊറച്ച് ചിക്കന ആണെങ്കിലും ഇപ്പൊ ഒരു ഒരു കോഴി വാങ്ങിക്കുകയാണെങ്കിൽ അത് മൂന്ന് പാർട്ടോ ഒക്കെ ആക്കി വെച്ചിട്ട് അതിന്ന് ഒരു പോർഷനൊക്കെ ഉണ്ടാക്കുള്ളൂ.
നിങ്ങള് രണ്ടാളേ ഉള്ളൂ വീട്ടില്?
രണ്ടാളെയള്ളൂ മൂന്ന മൂത്ത മോള് പഠിക്കാൻ പോയത് കൊണ്ട് രണ്ടാളെ ഉള്ളു ഞാനും ചെറിയ മോള് മാത്രേ ഉള്ളൂ, ആ അപ്പൊ പിന്നെ നമുക്ക് അതിനുള്ളത് മതിയല്ലോ.
അതെ അതെ അതെ
അപ്പ പിന്നെ കൊറച്ചൊരു കോഴിവാ കുറെ അത് കഴിച്ചിട്ട് തൊട്ട് അടുപ്പിച്ച ദിവസങ്ങളിലൊന്നും ഉണ്ടാക്കു ഒന്നില്ല. മൂന്നാല് ദിവസം കൂടുമ്പോഴൊക്കേ ചിക്കൻ എടുക്കുള്ളു. അടുപ്പിച്ചാ എല്ലാം മടുപ്പല്ലേ, ഉം പിന്നെ വേറെ എന്തൊക്കെയാ
പിന്നെ നമ്മളിങ്ങനെ വാങ്ങിച്ച് വെക്കയാണെങ്കിൽ, പിന്നെ നമുക്ക് എപ്പോഴും എപ്പോഴും വാങ്ങിക്കേണ്ടല്ലോ.
അതെ വാങ്ങിക്കണ്ട പിന്നെ നമുക്ക് കൊടുന്ന് തരാനും ആളില്ലല്ലോ. എപ്പോഴും കൊടു കൊടുന്ന ത കൊണ്ട് തരാനും ആളില്ലാത്തോണ്ട് പിന്നെ വാങ്ങുമ്പോ അത് അവിടെ വെക്കും, പിന്നെ അടുത്ത ലാസ്റ്റ് ആ കവർ എടുത്ത് കഴിയുമ്പോത്തിന് ഞാൻ വേറെ കൊടുന്ന് വെക്കും.
ആ, ആ
എന്നാല് ഇല്ലെങ്കിലിൽ എന്തോ പോലെയ അവിടെ ഫ്രിഡ്ജിൽ ഉണ്ടായ ഒരു സമാധാനാണ് ഇല്ലെങ്കിൽ എന്തൊക്കെയോ ഇല്ലാത്ത പോലെയാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തുവേണമെങ്കിലും എ എത്തിട്ട് ഉണ്ടാക്കാലോ എപ്പവാണെങ്കിലും ഏത് നേരത്തും സ ഉണ്ടാക്കാലോ ഉം പിന്നെ വേറെ എന്തൊക്കെയാ
പിന്നെ നമ്മള് ഇല്ല ഒറ്റക്കല്ല എവിടെ അമ്മഅച്ഛനൊക്കെ ഉണ്ട് അമ്മ ആ അമ്മ കിടപ്പാണ് വയ്യാണ്ട് കിട ഉം അച്ഛന ഇണ്ട്
ആഹ പിന്നെ വേറെന്തൊക്കെയാ,
ആ പിന്നെ വേറെ എന്തോ പറയാനാണ് പൈസ ചെല കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോഴേ ഓരോ ദിവസം നമ്മൾ ഒരോ സാധനങ്ങളൊക്കെ വാങ്ങി എന്റെ വിലയും
ഉം അ പൈസ വേണം എല്ല എല്ലാത്തിനും പൈസ വേണം ചെറിയ പൈസ ഒന്നല്ല പൈസ ഞമ്മൾ പറയും ആൾക്കാർ പറയും പൈസൊന്നല്ല വലുത് സ്നേഹാണെന്ന് അതൊക്കെ വെറുതയ സ്നേഹന്നല്ല പൈസന്നെ വലുത് പൈസണ്ടങ്കിൽ അതിന്റെ പിന്നാലേ വരു - വരുന്നതാണ് സ്നേഹവും ബന്ധങ്ങളും ഒക്കെ നമ്മള് ഒന്നും വേണ്ട പ്പൊ കൊറച്ച് ക്യാഷ്ള്ള ഒരാളെ സംബന്ധിച്ച് ക്യാഷ്ള്ള ഒരാളെയും ക്യാഷ്ള്ള ഒരാ ഇല്ലാത്ത ഒരാളെയും നോക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാ മതി അവർക്ക് കി കിട്ട്ണ ഒരു എന്താ പറയാ അംഗീകരിക്കണത് പോലും ആൾക്കാരെ അംഗീകരിക്കണതാണെങ്കിലും അവർക്ക് കിട്ടുന്ന ഒരു കൺസിഡറേഷന ഒക്കെ അത് വേറെയാ
സത്യം
അയ് പിന്നയിപ്പോ ഒര് ഒന്നും വേണ്ട നമ്മളെ ഒര് പരിപാടിക്ക് വിളിക്കുമ്പോ അവരെ വിളിച്ച് ഇര്ത്തിക്കൊണ്ട് ഫുഡൊക്കെ കൊട് ക്കുമ്പോള്ള ഒര് താല്പര്യം അല്ലാത്തോര്ക്ക് കൊട്ക്ക്ണെയിന് ഇള്ള ഒര് താല്പര്യം വ്യത്യാസാണ് പിന്നെ ഒന്നും വേണ്ട ഒര് വിര്ന്ന് വെരുമ്പൊ ഒര് കൊർച്ച് ക്യാഷ് ഒക്കെ ഉള്ള ഒരാൾ വിര്ന്ന് വെരുമ്പോ അവർക്ക് അതിന്റെതായ ഇതിൽ അത് കൊട്ത്താ മോശ അല്ലേ ആ ഒര് രീതിക്ക് ആവും മറ്റൊര്കാണെങ്കിൽ അത്പ്പാ ഇത് മതീന്ന് ഇള്ളതാകും നമ്മൾ നമ്മൾ ചെയ്യണത് ന്ന് അല്ലട്ടോ നല്ല ജീ നമ്മൾ കാണ്ന്ന കൊറെ കാര്യ
അതെ സത്യാണ് ഇപ്പ എന്തൊയ്ച്ചാ പൈസ ഉള്ളവർക്കെ സമൂഹത്തിൽ
വെലയൊള്ളു സ്റ്റാറ്റസ് ഒക്കെ അതിന്റെ പിന്നാലെ കിട്ട്ണതെന്നെ ഏ അൽ അല്ലാത്തോർക്ക് അതിന്‌ അൻസെര്ച്ച് അല്ലെ പിന്നെ എല്ലാത്തിനും പിന്നെ അവര് ക്ഷണിക്കപ്പെടുന്നവരാണ്
അതെ
ആ അവ അവരുടെക്കെ കഴിഞ്ഞ്ട്ടെന്നൊള്ളു ബാക്കിയുള്ളൊർക്ക് സ്ഥാനം സമൂഹത്തിൽ സമൂഹത്തിലാണെങ്കിലും നമ്മളെ കുടുംബത്തിലാണെങ്കിലും ഒക്കെ
അത് തന്നെ അല്ല എന്തെങ്കിലും ഇപ്പ എന്തെങ്കിലും ഒര് ഇത്ര എന്തേലും ഒക്കെ ഒര് തെ തിരുത കാണിച്ചാ ആ ആളാണെങ്കിലും ഇപ്പ കാ ഒത്തിരി കാശോ ക്കെ എന്തെങ്കിലും പിന്നെ അയാൾ കാണിച്ചു
ആ ഇച്ച്തൊന്നൊക്കെ ശരിയാ തെറ്റല്ല അതൊക്കെ ശരിയാണ് അതെന്നെ അവര് അവര് ചെയ്യ്ണ കാര്യങ്ങളൊക്കെ ഇപ്പ ഇഞ് അത് ക്യാഷിന്റെ പൊർത്ത് ചെയ്യ്ണ കാര്യ ആണെങ്കിലും അവര് ചെയ്യ്ണതില് നമ്മൾ തെറ്റ് തോന്നൂലാ ബാക്കിയിള്ളോര് ചെയ്യ്ണത് തെ തെറ്റാണ് അത് പറഞ്ഞാ ട്ട് കുറ്റപ്പെട്ത്തി ഇതാക്കാനൊക്കെ ഈ ആൾക്കാരെന്നെ സെയിം ആൾക്കാരെന്നെ കണ്ടില്ലെന്ന് നടിക്കാനും ഇല്ലാത്തത് കാണാനും ഒക്കെ ഈ മനുഷ്യന്മാരെന്നെയാണ് അതൊക്കെ പലെ കാര്യങ്ങളും പൈസ ക്ക് അനുസെരിച്ചിട്ടെന്നെയാണ് ഓരോന്നും അല്ലതെ മനുഷ്യന്മാരുടെ ജീവിത ക്കെ അങ്ങൻ തന്നെ ഞാൻ പറയും പൈസ വേണം പൈസണ്ടെങ്കിലെ ആൾ ഒള്ളു
ഉം അത് സത്യ പൈസ ഇണ്ടെങ്കിലേ ആളൊള്ളു ഇല്ലെങ്കിൽ ആരെങ്കിലും തിരിഞ്ഞ് നോ
ആരും തിരിഞ്ഞ് നോക്കൂലാ ഇഞ്പ്പ എന്തിന് പറിണ് ഒര് പരിപാടി ക്ക് അമ്മൾ പോവാണെങ്കിൽ പോലും നമ്മൾക്ക് ആ ഒര് കിട്ട്ണ വെല സ്ഥാനം അതൊ ഒക്കെ വ്യത്യാസം തന്നെയാണ്. ഏ അല്ലെ ഉം അതെ അതെ അതെ. നമ്മടെ ജീവിതം നമ്മടെ നമ്മടെ മുന്നില് കാണണ കാര്യങ്ങള് തന്നെയാണത്.
അതെ അതെ. അതേപോലെ തന്നെയാണെങ്കിലോ ഇപ്പ നമ്മളിപ്പോ ആരെങ്കിലും പൈസ കടം ചോദിച്ചാണെങ്കിലും നമ്മള് കൊടുത്ത് കഴിഞ്ഞാ പിന്നെ അത് തിരിച്ചു നമ്മള് ചോദിക്കുമ്പോഴത്തേക്ക്
ആ നമ്മള് മൊഖല്ല പിന്നെ അത് കടം കൊടുത്താ മതി. പിന്നെ ബാൻ ന്താ ഇല്ല്യാതാവാനും പിന്നെ എന്ത് നമ്മളൊരി ക്കെ ചോയിക്കും. ഒരിക്കെ ചോദിച്ചിട്ട് പിന്നെ കിട്ടില്ല പിന്നെ ചോയിക്കുമ്പ പിന്നെ അവര് ഞമ്മളെ ആ ബന്ധങ്ങൾ വരെ ഇല്യാതാവാന് ഒന്ന് കട കാണാ വായിച്ചിട്ടുണ്ടല്ലോ. ഒരു ബന്ധങ്ങളില്ല്യാതാവണൊണ്ടെങ്കി നമ്മൾ അവർക്ക് ആർക്കെങ്കിലും പൈസ കടം കൊടുത്താ മതി.
അവരുടെ അവരുടെ അവര് വിചാരിക്കുന്നില്ലല്ലോ നമ്മള് അവരുടെ ആ ഇതിലാണ് നമ്മള് സഹായിച്ചേ
അല്ല അത് ഇല്ല ഇല്ല ഇല്ല പിന്നെ ചെലരെങ്ങനെന്ന് വ ച്ചിട്ടുണ്ടെങ്കില് നമ്മളൊരാൾക്ക് കടം കൊടുത്ത് കയിഞ്ഞാല് നമ്മളഥവാ ചോയിച്ച് കഴിഞ്ഞാല് ഇനി അവരിക്കില്ലാത്ത ബുദ്ധിമുട്ടുകളൊന്നുംണ്ടാവില്ല ബാ ണ്ടാവില്ല പറയാന് ആ പിന്നെ അവര് അങ്ങനേ പറഞ്ഞൊണ്ടിരിക്കും. നിക്ക അവിടങ്ങനെ മറ്റേതിങ്ങനെ മറിച്ചതിങ്ങനെ എവിടാ പൈസയങ്ങട് കൊടുക്കുമ്പോ ചോയിക്കുമ്പോ ഇതൊന്നും ആവൂല. കറക്റ്റ് ഇന്ന സമയത്ത് തരാ അത്രയും നല്ലതില് പറഞ്ഞ ആയൽക്കാരെ തിരിച്ചു ചോയിക്കാൻ ചെന്നാല് ഈ ചോയിച്ചോനായി ചോയിച്ചായിക്കും വല്ല്യള്ളോനായി. ഏ അതെ അങ്ങ അങ്ങനെയ ണ് ആൾക്കാര് പിന്നെ എന്താന്ന് വച്ചാല് പിന്നെ എന്താച്ചാ നമ്മള് ഒരാൾ കൊറേ ചോയിക്കുമ്പോ നമുക്ക് അങ്ങനെ അങ്ങട്ട് കൊടുക്ക പിന്നെ തെരണി--കൊടുക്കാതിരിക്കാനും പറ്റൂല. തോന്നൂല പിന്നെ അത് മാ അത്രല്ല പിന്നെ എപ്പളും നമ്മള് പറ്റിക്കപ്പെടുവാണെന്നുണ്ടെങ്കില് നമ്മള് പിന്നൊന്ന് പിന്നാക്കം നിക്കും. പിന്നോട്ട് വലിയും. ആ എന്താന്ന് വച പക്ഷെ നമുക്കും ഇതുപോലെ അധ്വാനിച്ച് ഇണ്ടാക്കിട്ട് കിട്ടുന്ന പൈസന്നെയല്ലേ നമ്മടെ കയ്യിലു ള്ളു അതി അതിന്റെ വെല നമ്മക്കും നമ്മളും അറിയണല്ലോ. എല്ലാം നമ്മളിങ്ങനെ കൊടുത്ത് പൈസ വെറു തെ നമ്മള് ഒരു ഫ്രീ ആ അല്ലെങ്കിൽ ഒരു സൗ സൗ ഇതായിട്ട് കൊടുക്കയാണെങ്കിലോക്കെ.
അതെ.
എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുത്തിട്ട് അത് പിന്നെ എന്താണ് നമക്കത് നമ്മള തലയേക്ക് അത് കിട്ടാതാവുമ്പോ നമക്കത് നമ്മള പല ആവശ്യങ്ങളും ചെയ്--നടത്താൻ വേണ്ടീട്ട് വിചാരിച്ചു വെച്ച ക്യാഷ് നമ്മക്ക് അവർക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെ എടുത്ത് കൊടുക്കുമ്പോ പിന്നെ അപ്പൊ അവരാണത് മനസ്സിലാക്കണ്ടെ. അവരത് മനസ്സിലാക്കാത്തുമ്പ പിന്നെ എന്താന്ന് വെച്ചാല് അങ്ങനത്തെ ആൾക്കാർക്ക് പിന്നെ പരമാവധി പൈസ കൊടുക്കാണ്ടിരിക്ക പിന്നെ പറയണ ഇത്രാന്തിക്ക് തരുന്നുണ്ടെങ്കി മാത്രം തരാം. എന്ത് വന്നാലും എനിക്ക് ഇത്ര ആ അത്രയും കർശനായിട്ട് നമ്മള് പറയാ തരണിൽ കൊടുക്ക കൊടുക്ക. കാൻ പിന്നെ കൊടുത്തിട്ടും പിന്നെ ആള് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് തരാതിരിക്കാന ഡേറ്റ് നീട്ടിക്കൊണ്ടുപോക ആണെങ്കി പിന്നെ ആള്ക്ക് കാശ് കൊടുക്കരുത് പിന്നെ എന്തിനാ അതിന്റെ പേരിൽ ബന്ധങ്ങളില്ലാ തക്കണ്ടല്ലോ നമ്മളത് ചെയ്യ സൗക സൗകര്യ സൗജന്യം ചെയ്തു കൊടുത്തൊണ്ടല്ലേ അവരങ്ങനെ പെരുമാറ
അതെ അവരുടെ കഷ്ടപ്പാട് പറയുമ്പോ നമ്മളും
ആ ഞമ്മൾ അത് അലിഞ്ഞ് പോവും കാരണം ഞമ്മൾ അലിയും അത് ശരിയാണ് നമ്മൾ അങ്ങനെ അലിയ നമ്മൾ പ്പഴ് ഞമ്മക്ക് ദൈവം തന്ന കാശെന്നെയാണ് പക്ഷെ നമ്മളത് നമ്മക്ക് ദൈവാണ് തന്നെ നമ്മക്കത് തന്നിട്ടില്ലെ നമ്മളെ കയ്യിലും ഇല്ല എന്ന് കരുതി ഇവരത് മിസ്യൂസ് ചെയ്യാനായിട്ട് നിക്ക്ണോരാണെങ്കില് അങ്ങൻത്തോര്ക്ക് നമ്മൾ കൊട്ക്കാണ്ടിരിക്കാ നല്ലത് പിന്നെ ഇല്ല്യാത്തോര് ല്‌ആണെങ്കി പോട്ടെട്ടോ അത്രിം ഇല്ലാത്തോരാണ് അവർക്ക് ബുദ്ധിമുട്ട് അവർക്ക് തരാൻ കഴിയിണില്ല്യാന്ന്ണ്ടെങ്കിൽ നമ്മുക്ക് പല അവധികളും അവർക്ക് കൊട്ക്കാ ഇഞ്പ്പ ചെറിയ എമൗണ്ടെക്കെ ആണെങ്കിൽ നമ്മൾ തരണ്ട അതൊക്കെ നല്ലൊരു കാര്യാണ് അവർക്ക് വേണ്ടിട്ട് നമുക്ക് ചെയ്യാം ചെയ്ത് കൊടുക്കാൻ പറ്റ്ണെ നല്ലൊരു കാര്യം തന്നെയെണ് അല്ലെ പിന്നെ എല്ലാർക്കും അങ്ങനെ ഇതാക്കണ്ട പിന്നെ ഇള്ളോർക്ക് ഇള്ളോര് ത് നമ്മൾ അത് വിചാരിച്ച് സൗജന്യം ചെയ്ത് കൊട്
ചെയ്ത് കൊട്ക്കെണ്ട കാര്യം ഇല്ല
ആ കാര്യ ഇല്ല പിന്നെ അങ്ങനെ പ പറ്റിക്ക പെ നമ്മളെ എന്താന്നറിയൊ നമ്മൾ അങ്ങനെ കൊട്ത്ത് കഴിഞ്ഞ് നമ്മളെ പറ്റിക്കുമ്പോ നമുക്കത് തരാ തരാന്ന് പർൺട്ട് തെ തരാതിരിക്കുമ്പോ നമുക്ക് അത് ഭയങ്കര വെഷ്മാണ് അതെ അപ്പ അങ്ങൻത്തേലൊക്കെ നമ്മള് പരമാവധി ചാടാതിര്ക്കാ അത്പോ അ അത് അത് അതായത് നമ്മൾ അമളി പറ്റിന്ന് മനസ്സിലായി കഴിഞ്ഞാൽ
ഉം
ആ നമ്മള അങ്ങനെ ഒരുമാതിരി ചെ അങ്ങനത്തിതിലൊന്നും ചെയ് വീഴാതിരിക്കാണ് ഏറ്റവും ബെസ്റ്റ്
അതെ
ഉം പിന്നെ എന്താന്ന് വെച്ചാല് പിന്നെ നമ്മള് ചെലവര് എങ്ങനെയാന്ന് വച്ചാല് എത്ര പൊ കിട്ടിയാലും പഠിക്കൂ ലാന്ന് പറയിലേ പിന്നിം നമ്മള് ആഹ് പിന്നിം നമുക്കത് പിന്നെ നമുക്ക് പാവം തോന്നും അവരട്
പിന്നെ നമ്മള് ആ അത് സത്യവാണ് കേട്ടാ പിന്നേം നമ്മുക്കിങ്ങനെ
പാവല്ലേ പിന്നെ നമ്മളിത് ആ കഷ്ടോണ്ട് നമ് നമ്മള് വിചാരിക്കും നമ്മക്കാണ് ഇപ്പ അങ്ങനത്തെ അവസ്ഥ വന്നെങ്കിലോ അപ്പൊ നമ്മളിപ്പോ എന്താ ഇങ്ങനെ ആരെങ്കിലും തര് തരാതിരുന്ന നമ്മളും ബുദ്ധി അല്ലെ നമ്മള് അങ്ങനെ ചിന്തിക്കൂലേ നമ്മൾക്കാണ് അതുപോലെ അവസ്ഥ ഓര്ക്ക് ചോയ്ക്കുമ്പോ നമ്മള് ബുദ്ധിമുട്ടിയ ഒര് അവസ്ഥയിലാവും ചിലപ്പോ മ്മള് നമ്മളോട് അവര് ചോയ്ക്ക്ണ്ടാവ അപ്പൊ നമ്മള് ചിന്തിക്കും നമ് പിന്നെ കൊടുക്കാതിരിക്കുമ്പോ നമ്മള് ബുദ്ധിമുട്ടിട്ട് ഒരാളോട് ചോയ്ക്കുമ്പോ ഒരാള് ഇല്ല്യാന്ന് പറയുമ്പ നമ്മള അവസ്ഥ എന്താവും അങ്ങനെക്കെ ചിന്തിക്കുമ്പോ പിന്നെ നമ്മളങ്ങ് കൊടുക്കും
അല്ല പിന്നെ വേറൊരു കാര്യോണ്ട് ഇപ്പൊ നമ്മള് അവ അവര്ടെ ആവശ്യത്തിന് നമ്മളുടെ അടുത്ത്ന്ന് മേടിക്കും പക്ഷെ നമ്മള്ടെ ആവശ്യത്തിന് ചോയ്
ആ ചോയ്ച്ചാ കിട്ടൂല അവരടുത്ത് ഇല്യാ പറയും ഇണ്ടെങ്കിലും തരൂല അങ്ങനെളേളാരും ഉണ്ട് ഉം
ഉം അപ്പൊ ശരി അപ്പൊ ശരിയെന്നാ
ആഹ് ഓക്കേ എന്നാ ശരി